പറഞ്ഞ
ആ അവിടെ മഴണ്ടോ
ആ കോള് കൊള്ളുന്നുണ്ട് മഴ പെയ്യാനായിട്ടേ ആഹ് നല്ല മൂടാപ്പ്
ആ ഇവ്ടെങ്ങനെ ചെറുതായിട്ടൊന്ന് മഴണ്ട് ഇവിടെ ഇപ്പൊ ഒരു കുറച്ച് ദിവസായിട്ട് മഴ കിട്ടുന്നേ ഇല്ല നല്ല ചൂടാ
അതെ അതെ ഇവിടെയും നല്ല ചൂടാണ് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആഹ് ഇല്ല
ഇതിപ്പോ ജൂൺ ജൂൺ മാസമാണെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ
അതെ അതെ ഉള്ള വെയിലിന് നല്ല ചൂടുണ്ട്
ആഹ് ചായ കുടിച്ചു അത് അത് റെസ്ക് എടുത്ത് കഴിച്ചു ഉം അങ്ങനെ എന്തെങ്കിലൊക്കെ കൊണ്ടന്നക്ക
ഹലോ ഹലോ